ഹലോ
ആഹ് കേക്കുന്നില്ലേ
കേുന്നുണ്ട് കേൾക്കുന്നുണ്ട് സുഖമാണോ
ഓ സുഖം എന്തൊക്കെയണ്ട് വിശേഷം
വിഷയം എന്താ ഇവിടെ മഴ അവിടെ ഉണ്ടോ മഴുണ്ടോ
ഇവിടെ മൂടലുണ്ട് ഇപ്പതങ്ങനെ വെയിലറച്ചോണ്ടിക്കുന്നുണ്ട്
ആണല്ലേ ഓ ഇവിടെ മഴ ഉണ്ടായിരുന്നു രാവിലെ തുണിയെല്ലാം നനച്ച് ഞാൻ മുകളിലിട്ടെ
ആണോ
അ മഴ
ആഹ് വടിം തന്നെ വ എടുത്തക്കാ മഴ പെയ്യാ എടുത്തക്ക
അതെ ചില സമയത്ത് ദേഷ്യം വരൂല്ല
ആന്ന് ചെല സമയത്ത് ദേഷ്യം പിടിക്കും അതെ നമ്മള ഇതൊന്നും ഒതുക്കിയും കാണ്ടായിരിക്കും ഞമ്മള് ഒല്ല അലക്കി ചീക്കിയിട്ടൊന്ന് കേയറുന്ന
അതെ അതെ അതെ അതെ മഴ എന്ത് പിള്ളാരക്ക ന്ത്
വീട്ടിൽ ഇതാ ഞാനിണ്ട് എനി മൂന്ന് മക്കളുണ്ട് രണ്ടു പേരപ്പൊ പറഞ്ഞച്ചോ ഞാന ഇപ്പ ചെയ്യുന്നന്നില്ല മക്കള് രണ്ടു പേരിപ്പോ ക്ലാസിന് പോയിട്ടുണ്ട് പിന്നെ ചെറിയ മോള് താപ്പ ഉറക്കിങ്ങാണ്ട് ഇങ്ങനെ ഇ
പൊടിയാണോ
ആ ഒമ്പത് മാസം
അയ്യോ
ഉം കുഞ്ഞു വാവേണ് അപ്പൊ രാവിലത്തെ പണികളാണ്പ്പൊ
ആ ആ എങ്ങനെ കാ കളിയും ചിരിയൊക്കെ ഉണ്ടോ
ഓ കളി ചിരിയൊക്കെണ്ട് ഇ പോതാ മുട്ട്ത്തീങ്ങാണ്ട് പിടിച്ച് നിക്കും ഉം കുരുത്തക്കേട് ഇവര് മൂന്നു പേരും കൂടിയാത്തന്നെ കുരുത്തക്കേടാണ്
ആണല്ലേ അങ്ങോട്ടിങ്ങോട്ട് അടി അയ്യോ ഞാൻ ഞാ മാരിഡല്ല അല്ലല്ല ഞാഇപ്പോ പ പഠിച്ചു കഴിഞ്ഞതേ ഉള്ളൂ
ആ എന്താ പഠിക്കുന്നേ
ഞാ ഇപ്പം ഡിഗ്രി കഴഞ്ഞതേ ഉള്ളു
ഡിഗ്രിലേ
ആ
ഇവിടെ വയങ്കര രസാണ് ഇവര് കൂടിയാ തന്നെ ഒരാൾക്ക് പറ്റുന്നത് ഒരാൾക്ക് പറ്റൂല ഒരാൾക്ക് പറ്റുന്നത് രാവിലെ വ ഓ ണ്ട് രാവിലെ ഭയങ്കര തെരക്കാണ് കാരണം ഇവൽക്ക് ചോറും കറിയൊക്കെ കൊടുത്ത് വിടണം ഇവളുണരും ഇവളെൻ്റെ കൂടത്ത് തന്നെ ഒണെന്നു പോരും ആരെപറ്റൂല ഓ വാശി എണീറ്റ് പോവാന്നന്നെ സ്കൂള് പോവാന്നന്നെ പറഞ്ഞാലെന്നെ ഇവര്ക്ക്പ്പൊമടിള്ള കാര്യാണല്ലോ
അ ആ എത്രയിലൊക്കെ പഠിക്കുന്നേ
വലുത് നാലിലെത്തി ചെറുത് ഒന്നിലെത്തി
ഒന്നിലാ ആ അവിടെ ഇങ്ങനെ ഹോം വർകൊക്കെ ഇട്ട് കൊടുക്കുവോ
ഓ ഹോംവർക്കൊക്കെ കണ്ടമാനണ്ടാവും ചെയ്യാ മടിയാവുന്നേള്ളു
ആ അതുകൊണ്ടാ പോവാ മടിക്കുന്നെ സ്കൂളില് ഹോംവർക്ക്ണ്ട് ആ ആ പിന്നെ ഈ മഴേ ഏത്ത് എങ്ങനെല്ലേ രാവിലെ
അതാണ് രണ്ടപേർക്കും മ ടിയാണ് പോവാന് മയല്ലേ എണീക്കാനും മടിയാണ് സ്കൂള് പോവാന്ന് പറയുന്നത് മടിയാണ്ഞ ഉം വൽതിനെ ഞാൻ മദ്രസിലും പറഞ്ഞയക്കുന്നതിനെ കൊണ്ട് അവൾക്ക് രാവിലെ എണീക്കാ ഭയങ്കര എടുങ്ങേറാ
ആ
ഇത് കെട്ക്കാൻ തന്നെ ഓലെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവരെത്താൻ തന്നെ അഞ്ചര മ ണിയാവും ആ അഞ്ചര മണിക്ക് വെന്നവരെ പണി കഴിഞ്ഞ് ആറ് മണിആയ പിന്നെ ഒൽക്ക് കളിക്കാൻ ടൈമില്ല അപ്പൊ അയിന്റെ ചൂടും ആ എല്ലതും പാടങ്ങട്ട് തീർക്കും
ആ വന്ന് വരുമ്പഴത്തേ ക്ങ്ങനെ വിശേഷൊക്കേ പറയുല്ലേ
ഓ വിശേഷൊക്കെ പറയും വരുമ്പോത്തിനുഇവിടെ എല്ലതും റെഡി ആയി നി ക്കണം ഫുഡ് ഓ ജ്യൂസ് വന്നപ്പ തന്നെ ജ്യൂസ് വേണം അത് കഴിഞ്ഞിട്ട് പിന്നെ ചായക്കെന്തേലും കടി വേണം ഞാനാണെങ്കി ഇവളീംവെച്ച് ഇനിക്കൊന്നിനും കഴിയൂ
ആ ആവീട്ടിലിപ്പം ആ വാവയും ചേച്ചി മാത്രേ ഉള്ളൂ
അല്ല ഇത്താത്തയും മക്കളൊക്കെണ്ട് ചാരടുത്തുക്കും പോകൂലവള്
ആ ആ അ
ഭയങ്കര ഇതാണ് ആാ അവള് താത്തന്റെ അട്ത്ത് മാത്രമേ പോവുള്ളു ഭയങ്കര കരച്ചിലാ അവടെ എങ്ങനെയാ പണിയൊക്കെ കഴിഞ്ഞ് ചോറും കറിയോക്കെ ആയോ
ഇവടെ അമ്മ രാവിലെ ജോലിക്ക് പോണാത് കൊണ്ടോ രാവിലെ വെക്കും ഉം സുഖം അതെ അതെ പിന്നെ ഈ തൂക്കലും തെടാപ്പും അതൊക്കെ ഒള്ളൂ ഉം ഉം
ആാ അങ്ങനത്തെ പണി കിട്ടിയാലും മതിയല്ലോ
അയ്യോ അതാണ് പണി ഓ ഇപ്പം നേരത്തെ ഇങ്ങനെ തൂത്തൊക്കെ വെക്കാന്ന് വിച്ചാരിക്കേ ഒര് രെ മൂന്ന് മണിയൊക്കെ ആവുമ്പോഴത്തേക്കേ നാല് മണിയാവുമ്പോ മുറ്റത്ത് എറങ്ങി നോക്കുമ്പോ ഫുള്ളും ചവറാ
ആാ അത് തന്നെ പറഞ്ഞത് ഇപ്പം മായയും കൂടി ആവുമ്പോ അടിച്ച് കിട്ടാൻ തന്നെ പൈയ്ങ്കര പ്രയാസ ഓ പാമ്പ്, ചെരിയൊക്കെ ഒണ്ട് അതിനൊന്നും കൊറാവുല്ല ഇവടെ അതാ അകത്തന്നൊക്കെ പിടിച്ചിനി ഇവടെ അട് അകത്തനോക്കെ അങ്ങള് ഓ ഞങ്ങള് വീട്ടിന്റെ മോകള്ല് വേറകൊ കട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ മോള് ഒര് പ്രാവശ്യം കണ്ട് പിന്നെ കൊറേ നേരം കാത്തു നിന്ന് കാത്തു നിന്ന് പിന്നെ എയ്ലേ പോയതേന്ന് കണ്ടീല്ലാ പിന്നെ എടക്കെടേയും മുറ്റത്ത് അപ്പൊറത്തും ഇപ്പോറത്തൊക്കെ ഒണ്ടാവും
ആണ് അല്ലേ
ഇപ്പം മഴക്കാലം വെയിലും അങ്ങോട്ട് അറക്ക്മ്പോളാണല്ലോ തണുപ്പ് വിചാരിച്ചങ്ങോട്ട് എറങ്ങാന്നത് അതിന് വേണ്ടി ചൂടൊള്ളതണെ ഉം
ഇപ്പോ ഒന്ന് വീടിനക ചെറിയ പമ്പുണ്ടാല്ലോ ഇവടെ ഒര് സമയവ്മ്പോഴത്തേക്ക് അപ്പ്റാത്തന്ന് ഇപ്പുറത്തന്നൊക്കെ വിളിയാണ് ടെ പാമ്പ് വന്ന് പിടിക്ക് അങ്ങനെ
കണ്ടാ തന്നെ അന്നത്തെ ദിവസം പോക്കാ കാരണം പിന്നെ അത് തന്നെ മന ഫുഡ് ഇത് ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ ആയാലൊക്കെ അങ്ങനെ തന്നെയാ
നീങ്ങാടെ വീട്ടി ഈ ചെറിയ ആട്ടേക്കൊണ്ടോ അവടെ
ആട്ടാ അങ്ങനതൊന്നും ഇല്ലാ
ആാ ഇവടെ റബ്ബർ ഒള്ളത് കൊണ്ടേ
ആാ അപ്പം ഇങ്ങാക്ക് കൊറച്ച് കിട്ടൂ
ഓ ദെവാമേ ഒരെണ്ണത്തിനെട്ത്ത് കളയ്മ്പോ അട്ത്തെണ്ണം
പിന്നെ വെക്കേഷനില് ഇങ്ങനെ ടൂറൊക്കെ പോയിനിയോ
ടൂറ് പോവാൻ എൻ്റെ അമ്മയ്ക്കാണെങ്കി ലീവ് കിട്ടിയില്ല അന്നത്തെ ആയിരിക്കും ആാ
ലീവ് ഇല്ല്യാര്ന്നു പിന്നെ ടൂറാന്ന് പറയുമ്പോഴത്തേക്ക് എങ്ങും ദൂരോട്ടൊന്നും പോകാൻ പറ്റൂല്ലാ കാര്യം അമ്മയ് ഇതുപലെ യാത്ര ചെയ്യാനൊക്കെ ബുദ്ധിമൊട്ടേണ്ട് ഛർദ്ദില് അങ്ങനെ ആ അങ്ങനെ അങ്ങനെ അങ്ങ് ഈ അടുത്തോക്കെ പോലും യ് ഈ സിറ്റിയിലോട്ടൊക്കെ അങ്ങനെ പൊറത്തോട്ടൊന്നും പോവൂല്ലാ ഉം പോയാ ചെല സമയത്ത് ഇങ്ങനെ ഓണം വെര്മ്പോ പോലെയാണ് അമ്മക് ചെല സമയത്ത് ഇങ്ങനെ പോയാ കൊഴപ്പം കാണൂല്ലാ ചെല സമയത്താണെങ്കി ഇപ്പം ഇല്ല ആാ എനിക്കൊര് അനിയത്തിയെണ്ട്
അനിയത്തിയേണ്ടാല്ലേ പഠിക്ക്യാ
അവള് പ്ലസ് ടു കഴിഞ്ഞ് മറ്റ് ഫാഷൻ ഡിസൈനിങ് പഠിക്ക്യവാ
പഠിക്ക്യാല്ലോ ഇവടെയും ഇത് തന്നെ സ്ഥിതി ഓയവ് കിട്ടിയാ എങ്ങോട്ടേലും എ- ഇറങ്ങണം അവർക്ക് ടൂറായിട്ട് ഇരേ ഉപ്പാ ഇവടെ ഇല്ലാത്തതിനോട് ഞമ്മള് അങ്ങനെ ഒരാ എറങ്ങലില്ലേ എന്നാലും പോകും എങ്ങോട്ടേലോക്കെ പരിപാടികളൊക്കെ ഒണ്ടാവുമ്പോ അല് അങ്ങനെ അട് ടൂർ പോയി അങ്ങനെടെ എറങ്ങും ആള് വയനാട് പോയി അങ്ങനെ വസനകുടി വൈയി പോയി ഓര്ക്ക് കൊറച്ച് മൃഗങ്ങളൊക്കെ കാണിച്ച് അങ്ങനെ ഇങ്ങട് എറങ്ങിപ്പോന്ന് ഓ അങ്ങനെ ഇങ്ങനെ ഒരു ടൂർ ഇങ്ങനെ പോവും ഇവർക്ക് ഭയങ്കര ഇഷ്ടാ പോവാന് പക്ഷെ നമ്മള ഈ ചെറിയ മക്കളൊയിട്ട് പോകും.. തന്നെ നമ്മക്കൊരു ഇടങേറാണല്ലോ.. ഏ പിന്നെ അവരെയും പിടിച്ചിട്ട് പോവ തന്നെ അവരുടെ ആഗ്രഹങ്ങളും വേണ്ട...
ആ അതെ പിം കുട്ടികളല്ലേ കൊണ്ടു പോണ ഇടക്ക്... എലൊക്കെ കൊണ്ടു പോണം ഇല്ലെങ്കിൽ പരാതിയാ ആഹ... ആ് എന്നെ അങ്ങ് കൊണ്ടുപോയില്ല.... എന്നെങ്കും കൊണ്ടുപോയില്ല...
അത ഒന്നാമത് അവരുടെ ഫ്രണ്ട്സുകൾ അവരോട് ഇങ്ങനെ ഓരോന്നിന... കുറിച്ച് ചോദിക്കുമ്പോ ആ ഞങ്ങളാ മാത്രം കൊണ്ടോ....
കൊണ്ട പോയിട്ടില്ല.. ആ അതെ അതെ പരാതിയാണ് ആ പണ്ട് അമ്മ ഇതുപോലെ. പറയാരുന്നു ഞാനാണെങ്കി ഇങ്ങനെ.. ഓരോന്ന കേട്ടിട്ട് ജോലി വന്നിട്ട വീട് കിന്ന് ഭയങ്കര ബഹളം കാണിക്ക.. ഇന്ന അവിടെ കൊണ്ടു പോയി ഇവിടെ കൊണ്ട പോന്നൊക്കെ... അപ്പൊ നമ്മളെ ഇങ്ങനെ അപ്പൊ നമ്മുടെ മക്കൾ എങ്ങനെയ...
ആ് അതാണ് രസാണ് വീട്ടിലെല്ലാരും കൂടും കൂടി.. ടൂറൊക്കെ പോകന്ന് പറയുമ്പോ തന്നെ രസമാണല്ലോ ഫാമിലി ഒന്നായിട്ട് പോകുമ്പോ തന്നെ നമുക്കൊരു.. റിലാക്സ്...
അതെ മൈൻഡ് ഒന്ന് ഫ്രീ ആവും സീരിയസ് ആയിട്ടും ഉ ഉ... നമുക്ക ഇങ്ങനെ വീട്ടിൽ ഇരിക്കുമ്പോഴത്തേക്കാണ് ഓരോ കാര്യങ്ങളൾ ഓർ.. ഇങ്ങനെ സ്ട്രെസ്സൊക്കെ വരുന്ന അതെ പുറത്തു പോകുമ്പോ മൈൻഡ ആണന്ന് ഫ്രീ ആവണ് ഉം.
ഇടക്കിടെ അങ്ങനെയൊക്കെ ഉ പോണ പിന്നെ സ്കൂള് നിങ്ങൾ പഠിക്കുന്നോടത്ത്ന്നൊക്കെ പോവല്ലോ..
ആഹ് ഞാൻ ഇപ്പം ഡിഗ്രി ഇരിക്കെ ഇങ്ങനെ ടൂറാ. അതുവരെ എന്നെ ടൂറിനൊന്നും വിട്ടില്ലാരുന്നു. അങ്ങനെ ടൂറിന് വി ടൂറിന് വിട്ടത് എന്റെ ഫ്രണ്ട്സ് വന്ന് സംസാരിച്ചോണ്ട് മാത്ര എന്നെ വിട്ട്. അവര് വന്ന പറഞ്ഞ. ആഹ് വിടണ ആന്റി പ്ലീസ് ആന്റിന്നൊക്കെ പറഞ്ഞിട്ട് കാല് പിടിച്ചപ്പോയ് ണ്ടേര്ന്ന്. അടിപൊളിയായിരുന്നു കെട്ടോ പക്ഷെ ഫുഡിന്റെ കാര്യവാന്ന് ആഹ് അതെ അതെ ആഹ് അതെ അതെ ആഹ് ഫ്രണ്ട്സ് ഒന്ന് പറയുമ്പഴത്തേക് ഇപ്പ നമ്മൾ വീട്ടിലൂടെ പോകുമ്പഴത്തേക്ക് അവിടെ എറയിക്കൂടെ ഇവിടെ ഇറങ്ങിക്കൂടെ എന്നൊക്കെ പറയും. ഫ്രണ്ട്സ് ആകുമ്പോഴത്തേ നമ്മൾ അതെ ഇത് നമ്മള ഒറ്റ ഇതായി തന്ന പോവും.
അതാണ് രസാണ് എട്ക്കടെ ഇങ്ങനെ. പിന്നെ എങ്ങനെ കൃ കൃഷികളൊക്കെ ഉണ്ടോ? അവിടെ.
കൃഷികളൊന്നുല്ല. പിന്നെ ഇഞ്ചി ഉണ്ട് മഞ്ഞളു ഉണ്ട്. വേറെങ്ങനെയൊന്നുല്ല. ആഹ് അവിടെ ഉണ്ടോ? അ ആഹ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യാറില്ല. അമ്മയിടക്ക് ഇതുപോലെ എന്തോ ചെയ്യുവാര് അപ്പഴത്തേക്ക് മഴന്റെ സീസൺ ആയപ്പ എല്ല
ആഹ് ഇവിടെ ഇങ്ങനെ പറയും ഓരോന്ന് കുഴിച്ചിടാൻ എങ്ങനെ പറയും. കാരണം ഞമ്മക്ക് ഞമ്മളെ വീട്ടിലന്നെ ഉണ്ടാക്കിങ്ങാണ്ട് ഭക്ഷണ തുന്നിയാത്ര അയിനന്നെ കിട്ടുമ്പോ നമുക്കൊരാശ്വാസ സാണല്ലോ. പുറത്തുന്ന് വാങ്ങണ്ടല്ലോ. ഇവിടെ എല്ലറ ചെർന്ന്ങ്ങനൊക്കെ ഉണ്ട്. ഓരോ തക്കാളി ആയിടറ്റും പച്ചമുളകായിറ്റും. അങ്ങനെ വരോന്ന് ഓരോന്ന് ഉം എല്ലതും കുഴിച്ചിട്ട് നോക്കും പക്ഷെ എന്താണ് ഇണ്ടാവാൻ പ്രയാസ. പിടിക്കാൻ പ്രയ നല്ല വെയ് ല്ള്ള സ്ഥലം വേണം എന്നാലേ പിടിക്കുള്ളൂ. എന്റെ വീട്ടില് നല്ലം പിടിക്കൂട്ടൊ. എന്റെ വീട്ടില് നല്ല അത്യാവശ്യ വേലുതൊക്കെ കിട് കിട്ടുന്ന സ്ഥല. അവിടെ നല്ല ഞങ്ങള് ഏഹ് മറ്റേ ഈ സീതപ്പാഴം അതുപോലെ പേരക്ക അത് ചാമ്പക്ക അങ്ങനത്തെ ഓരോ പച്ചക്കറികളായാലും. വല്ലതും ഉണ്ടാവും
ഇപ്പം വീട്ടീന്ന് ഒരുപാട് ദൂരം ഉണ്ടോ
വീട്ടീന്ന് അത്ര വല്ല്യ ദൂരൊന്നുല്ല കൊർച്ച് പോവാനേയൊള്ളു അതുകൊണ്ട് എപ്പളും നമ്മുക്ക് വേണ്ട പോലെ പോയി പോരാ
ആഹ് ആഹ് അതെ വീട്ട് വീട് അടുത്താണെങ്കിൽ നമുക്ക് ഇടക്കിടക്ക് പോയിട്ട് വരാ
ആഹ് അത്രടെ അടുത്തല്ലാ വണ്ടി കേറി പോണം എന്നാലും ഇവടേ ഓഹ്
ഫ്രീ ബസ്സൊക്കെണ്ടോ
ഫ്രീ ബസൊന്നുല്ല്യ
ഇല്ല്യലേ ഇവിടെ ഉണ്ട്ട്ടോ ഇവിടെ ഫ്രീ ബസ് ഉണ്ടെന്ന് പർഞ്ഞ് പി എല്ലാരും വണ്ടി ഉള്ളവര് വരെ വണ്ടി വെച്ചിട്ട് ഫ്രീ ബസ്സിലാണ് കേറി
ആണോ ഇവിടെ ഫീ ബസ്സ്‌ ഇല്ല്യ വടെ പക്ഷേ അത് ഫ്രീ ആയിട്ടുള്ളതല്ലതാനും
ആ ആ ആഹ് ച്ചെ ഇപ്പം ഈ ഗ്രാമത്താണ് ഇതുപോലെ ആഹ് ശരി ശരി ശരി ശരി ശരി എടീ